ആ കേക്കാം പർഞ്ഞോ
ചായ കുട്
ആഹ് ചായ ഇവിടെ കഴിഞ്ഞി അവിടെ
ആ ഇവിടേം ചായ കുടി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരി ക്കയായിരുന്നു, മ് ചായക്കൊക്കെ എന്താലും മ് സുഖായി
ആ ആ എവിടെ കൊഴപ്പില്ല സുഖായിട്ട് ഇരിക്കുന്നു.
മഴയൊക്കെ ഉണ്ടോ അവിടെ, മഴയൊക്കെ
മഴയി മഴ ഇപ്പം പെയ്യുന്നില്ല, രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു.
വ വൈകിട്ടത്തേ ക്ക്നുള്ള ജോലിയെല്ലാം കഴിഞ്ഞിരിക്കയാണ്.
ഇത് രാ ഫ്രീലെയ് ഇപ്പം പ്രത്യേകിച്ച് ഈ ടൈമിൽ പ്രത്യേകിച്ച് ഡോ ജോലിയില്ല.
അല്ലെ ആ ഓ ശ് ശരി ശരി അപ്പ വൈട്ടത്തേക്ക് ള്ളതല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുവല്ലേ, ആ ഓക്കെ ഓക്കെ പിന്നെ കുട്ടികളൊക്കെ എല്ലാരും കളിയൊക്കെ ആയിരിക്കുമെന്ന് ഞങ്ങള് ലെ
ആഹ് മോനിവിടെ ഉണ്ട് അവൻ പടം വരയ്ക്കുന്ന്
എതാണോ
ആഹ് അവന് ഇഷ് ആ ഉം
കാർട്ടൂനൊക്കെ കാണലും എല്ലാരും പടം വരയും കളിയൊക്കെയാ രാ അതെ
അല്ലെത് ടി വി വെച്ച്
ആണോ ആഹ് ആഹ് ആ ആണോ ആ ടിവിയും കൂടെ ആ ഇപ്പ പിന്നെ പിള്ളേർക്കെല്ലാം ടിവി ആണല്ലോ മൊത്തത്തില് ഇപ്പൊ പൊറത്തൊന്നും പോകുന്നൊന്നും
കണ്ടിട്ടല്ലിയോ ആ ഇത് സൗണ്ട് കേ
ഇത് സൗണ്ട് കേൾക്കാലോ ഉം ആ അത് ശരിയ ഫോണും നോ ന്നെക്കട്ടിലൊക്കെ ഒക്കെ നല്ലത് ടി വി തന്നെയാ കുറച്ച് നല്ലത് ഇപ്പൊ പിന്നെ പിള്ളേർക്ക് ഫോണല്ലേ വേണ്ടത് ഫോണും കാര്യങ്ങളും ഒക്കെ കൂടുതലും ഇഷ്ടാ കാണാനും എടുക്കാനും ഒക്കെ കൂടുതല് ഇഷ് തോന്നുന്നത് ഫോൺ കൊടുത്ത് കഴിഞ്ഞാ ആ ആ ഫോൺ കൊടുത്ത് കഴിഞ്ഞാ പിന്നെ ഫോണും കണ്ടോണ്ടിരുന്ന് കഴിക്കും കുടിക്കും അങ്ങനല്ലേ കൂടുതൽ സമയം അവർക്ക് കഴിക്കുന്നേന് ഒക്കെ ഫോൺ വേണം ആ അതാണ് ഇപ്പഴത്തെ പിള്ളേർക്കെല്ലാം ആണ് പിന്നെ ഈ കൊറോണ കാലമൊക്കെ കഴിഞ്ഞപ്പം ഒന്നൂടെ പിള്ളേർക്ക് മൊത്ത എല്ലാം കുഞ്ഞു പിള്ളേരു തൊ ഫോണ് ഉപയോഗിക്കാൻ തുടങ്ങിയില്ലേ പണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് കുറവായിരുന്ന് ഇപ്പ പിന്നെ പിള്ളാറുകൾക്ക് ഒക്കെ നന്നായിട്ട് ഫോൺ യൂസെയ്യാൻ അറിയാം പണ്ടൊക്കെ നമ്മള്
അന്നേരം കൊറോണ ആയപ്പത്തേക്ക് എല്ലാ പിള്ളേരുടെ കൈയിലും ഫോൺ ആയ
ആ അതെ അതെ അതെ ആ ആ അതാ പെട്ടെന്നൊര് ഇത്‌ലായിര്ന്നു അപ്പൊ പിന്നെ വെ ക്കേഷനും ആയി എല്ലാ സ്കൂൾ പിന്നെ ഓൺലൈൻ ക്ലാസ് ത്ത്കൾ എല്ലാം ഓൺലൈൻ വഴി അല്ലായിരുന്നോ ചെയ്യുന്നത് പിന്നെ അവർക്ക് അവർക്ക് അത് ശെരിക്കും പറഞ്ഞ് കഴിഞ്ഞാ ആ രണ്ടു വർഷത്തോളം മോനും ഒക്കെ ആയാലും ആ ബുദ്ധിമുട്ടായിരുന്നു കാണുവല്ലെ ആ കൊറച്ചൊക്കെ നോക്കുമ്പോ നല്ല കാര്യവാണ് പിന്നെ ഹ് വീട്ടിലുള്ളവർക്ക് കൊറച്ച് ഒര് ഇതാവും പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പഠിക്കാനും ആ കൂട്ടുകാരൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നൊള്ള ഒരു പഠിത്തം അല്ലെ ഒന്നൂടെ ബുദ്ധിമുട്ട് ആ രണ്ട് വർഷവുള്ള പഠിത്തം അങ്ങനെ ആ അതെ അപ്പ കൊറച്ചൂടെ ഒര് ബുദ്ധിമുട്ട് തോന്നും പിന്നെ രണ്ട് വ പക്ഷെ അവം പിന്നെ ഓൺലൈൻ ആയിട്ട് ക്ലാസ്സുകളൊക്കെ അല്ലായിര്ന്നോ കൂട് പിന്നെ കൊറോണ കാരണം എല്ലാരും ആ സമയത്തൊക്കെ കൃഷി എക്കെ ചെയ്യ്തായിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ കൊറോണ ഒക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിലെ ആ അതെ അതെ കൊറെ കാര്യത്തെ പ്രായൊള്ളവരൊ പിന്നെ അത് കഴിഞ്ഞു പിന്നെ എല്ലാരും വെളിയിൽ ഇറങ്ങുന്നും പൊറത്തോട്ടൊക്കെ പോവാൻ പറ്റോന്ന് തന്നെ നമ്മുക്ക് പേടിയായിരുന്നു അന്നത്തെ സമയ ത്തും കാര്യങ്ങളൊക്കെ
ആ അതെ അതെ ആ രണ്ട് വർഷൊക്കായിട്ട് അവരുടെ സ്‌കൂളിനകത്തൊക്കെ ബസ് സ്കൂളോട്ടോ
ആ ആണോ ആ ശരി ശരി ആ അങ്ങനെയൊക്കെ വെച്ച് ആ കൊറെ പേർക്കൊക്കെ ഉം ജോലി ടെ കാര്യത്തിലും പിന്നെ ചിലരൊക്കെ വർക്ക് വീട്ടിലൊക്കെ വർക്ക് ഫ്രം ഹോം ഉള്ളവർക്ക് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാർന്നു ഇങ്ങനെയൊള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക് ഒരുപാട് സ്കൂളൊക്കെ എല്ലാം ആ സമയത്തൊക്കെ ആ ഫുൾ അടച്ച് അങ്ങനെ ക്കെയല്ലാ
അതെ അതെ ഉം പിന്നെ കല്യാണങ്ങൾ പോലും വീടുകളിലല്ലാർന്നോ
ക്ക് എല്ലാരും കുറവാർന്ന് ആൾക്കാരൊക്കെ കല്യാണം വിളിച്ച ത തന്നെ പോവാൻ എല്ലാർക്കും ഒരു പേടിയും കാര്യങ്ങളൊക്കെയാണ് പൊറത്തോട്ട് എറങ്ങാൻ പോലും എല്ലാരും പേടിക്കുവാർന്നു പിന്നെ എല്ലാരും കൊറെ എല്ലാരും ഒന്നിച്ച് പണ്ടത്തെ രീതിയില്
അതെ അതെ അതിനെ അതിജീവിച്ച് അല്ലേ
ആ അതെ. പിന്നെ അതിജീവിച്ച് വന്ന് ഇപ്പം പിന്നെ പഴയ പോലെ ഏകദേശായെങ്കിലും പിള്ളേർ ക്കിടയിൽ ഫോണ് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നു അല്ലല്ലേ ഇപ്പൊ ഫോണിലല്ലേ എല്ലാം കുട്ടികൾ എല്ലാം പല കാര്യങ്ങള് നോട്ട്സ് കാര്യങ്ങളും എല്ലാം വെ തും പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മ്മ് പിന്നെ സ്കൂള്കളിലാണെങ്കിലും പലതരം പ്രോഗ്രാമുകളൊക്കെ വരുന്നത്ണ്ട് ഇപ്പം പണ്ടത്തെ പണ്ടൊക്കെ ഒരു ആനിവേഴ്സറി ക്കെയാണ് സ്കൂളുകളിലെ പ്രോഗ്രാം അല്ലെ ഓണം ക്രിസ്മസ് ഇതൊ ഇപ്പ സ്കൂളുകളാണെിലും പലതരം പ്രോഗ്രാമുകള് കാണും
ആഹ് പിന്നെ മിക്ക പിള്ളാരും പങ്കെടുക്കും പണ്ടല്ലായിരുന്നാ പലർക്കും നാണമായിട്ടൊന്നും കളിക്കാനൊന്നും കേറത്തില്ലല്ലോ.
നമ്മളൊക്കെ ആണെങ്കിൽ ഏറ്റവും അറിയത്തില്ലെങ്കി പിന്നെ ഒട്ടുമേ നോക്കണ്ട പുറകിലെങ്ങാനും മാറി എവിടെങ്കലും ഒക്കെ ഒ സൈഡിലോട്ട് വാ നിക്കും പിന്നെ പേടിയ സ്റ്റേജിലോട്ട് കേറി പിന്നെ കയ്യും കാലും വിറ ഇപ്പ പിന്നെ പിള്ളേർക്ക
അതെ ഇവർക്ക് കൂളായിട്ട് അവര് അവർ ക്കാ പേണിയെല്ല ഒന്നു ഇല്ല
ഇപ്പം പിന്നെ സ്കൂളുകൾലൊക് എന്തെങ്കിലക്കെ പ്രോഗ്രാം വ ച്ച് കഴിഞ്ഞാ പ്രാക്ടീസൊക്കെ നടത്തി അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ്
ആ ടീച്ചർമാരാണ് തുപോല അഎന്നെ എല്ലാം നല്ല രീതിയിലാണ് ടീച്ചർ
ആഹ് ഹ പുട്ടിയ്ത് കൂടെ നിക്കും ഉം പണ്ടൊക്കേന്ന് പർഞ്ഞ ഒരു ഡാൻസ് ഇന്നു ഉ എല്ലാരുടെ സമ്മതം ചോയ്ച്ച് ടീച്ചേഴ്സ് എല്ലാം സമ്മതി ച്ച് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ കൊർച്ച് സമയൊക്കെ ആയിരിക്കും കിട്ടുന്നത് പിന്നെ അതില് പിന്നെ ചെയ്ത് പിന്നെ ഇപ്പൊ പിന്നെ ആ ഫോ പിന്നെ ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ വീടുകളിലൊക്കെ നമ് മ്മള് പോയി പ്രാക്ടീസ് ഒക്കെ ചെയ്യുആ
ആ അത് വീട്ടാരും എല്ലാരും സമ്മതിക്കത്തില്ലായിര്ന്നല്ലോ വീട്ടുആര്ടെ സമ്മതമ
ആ വീട്ടില് സമ്മതിക്കത്തില്ല പിന്നെ അല്ലെങ്കി നേർ ത്തേ പോയിട്ട് നേരത്തെ വരണം ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ വിളിക്കാനും അപ്പ ആരെയും അങ്ങനെ വിളി പിന്നെ വിളിച്ച് പറയാനൊന്നും പറ്റത്തില്ല. അ നേരത്തെ വീട്ടി വരണം ഹ് പിള്ളേർക്കെടേല് അങ്ങനത്തെ പ്രശ്ന ഒന്നുവില്ല ഒരുവെ വെക്കേഷൻ വന്നാല് നമുക്കൊക്കെ അന്ന് ആഹ് പത്തൊസ സം കഴിയണം പിള്ളെ എല്ലാരും കൂട്ടുകാരൊക്കെ ഒന്ന് കാണെങ്കിലുക്കെ ഇപ്പം പിന്നെ ഫോണ് ഇതായപ്പോ പിന്നെ എല്ലാരും ആ ആ ഫോൺ വിളി കുന്നു വീഡിയോ കോൾ വിളിച്ച് സംസാരി കുന്നു അപ്പൊ കുറച്ചൂടെ ന നല്ലതായി രിക്കും ആർക്കും അങ്ങനെ ഒരു മം വരുന്നില്ല കാണാതിരിക്ക ണംന്നുണ്ടോ പണ്ട് നമ്മള് പഠിക്കുമ്പോ ഇങ്ങനെ ആ ഒന്ന് കോളജോ സ്കൂളോ ഒക്കെ ഒന്ന് തൊറന്നാമതി എല്ലാരയും ഒന്നു കാണാനും എടുക്കാനും പിന്നെ കാര്യങ്ങ
അതെ രണ്ട് ദിവസം കഴിമ്പോ തന്നെ ബോറടിക്കാൻ തൊടങ്ങും അതെ
ആ പിന്നെ ആ കൊറോണ വന്ന പിന്നെ നമുക്ക് ഒന്നൂടെ ഒരു ഇതായി എല്ലാരും അങ്ങ് ഇതൊക്കെ എല്ലാർക്കും ഒരു ഇതായിരുന്നു പിന്നെ പിന്നെ വന്നപ്പോ പിന്നെ മടിയായി പിന്നെ പിന്നെ പല കര കാര്യങ്ങളൊക്കെ എല്ലാരും കൃഷിയിലേക്കെ ചെയ്യാൻ തുടങ്ങി
ആഹ് അതെ അതെ ഓരോരുത്തരും പെണ്ണുങ്ങളൊക്കെയാണെ കേക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി യല്ലേ
അതെ അതെ എല്ലാരും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങള് തുടങ്ങി പതിയെ പതിയെ കുറച്ചൂടെ ഒരു സമാധാന ത്തോട് കൂടി എല്ലാരും ഒന്നും ഒന്നിച്ച് ഒന്നായിരി ക്കാനും കഴിക്കാനും ഒക്കെ തുടങ്ങി ഉം അങ്ങനെ പിന്നെ ഈ സാധാരണ ജോലി ക്കും നമുക്ക് ആ ഒരു ജോലി ഇ ക്ക് പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി കാരണം അത്രേയും നാൾ നമുക്ക് ജോലില്ല അങ്ങനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പ ആ ഒരിത് അതൊക്കെ പി ആ അതെ അതെ അതെ ഡെയിലി പോയി വരുന്നവർക്കാണ് ഏറ്റവും കൂടുതല് അത് ബാധിച്ചത് അല്ലാത്ത ഇപ്പൊ ഓഫീസിലൊക്കെ വർക്കാണ് നമുക്ക് അ അത്ര പ്രശ്നം ഇല്ലല്ലോ
അതെ അതെ
അങ്ങനെ പിന്നെ എല്ലാ സമയത്ത് കൂടുതലും കളി ക്കാനും ലാണെങ്കില് ഇരിക്കാനും ക്ക തൊടങ്ങി പിന്നേ എല്ലാർക്കും ഒരു എന്താ ഒറ്റപ്പടല് എല്ലാരൂട ഒന്നി ച്ചിരിക്കുമ്പോ ഒരു സന്തോഷം ഒക്കെ ആവുവാ ര്ന്ന്. ഓ പണ്ടൊക്കെ ഓണ ഒക്കെ വരുമ്പഴല്ലേ എല്ലാരൂടെ കൂടു ന്നത് എടുക്കുന്നതും എല്ലാം
ആ അതെയതെ കൊറോണ വന്ന് കൊറേ പേര് കൊറെ കാര്യങ്ങളൊക്കെ പഠിച്ച്
ആഹ് ആഹ് അതെ അതെ കൊറോണ വന്നപ്പോ എല്ലാരും മാറി കൊറെ കൊറെ കഷ്ട്ടപ്പെട്ടു ഉം കൊറെ നല്ല കാര്യങ്ങൾ നടന്നു ഉം അതെ അതെ അങ്ങനെ പിന്നെ എന്താണ് അപ്പം പിന്നെ ഇനി ഇപ്പൊ നാളെ ഇനി സ്കൂൾ തുറക്കുന്നതിന് ഇനിയിപ്പം അത് അതിന്റെ ഒരു തല്ലേ ഇനിപ്പോ പഴയ പോലെ ആ രണ്ട് മാസത്തെ ഏ വെക്കേഷ ച്യാൻ കഴിഞ്ഞപ്പോൾ നമുക്കൊരു
കിട്ടിയ സമയാണ് ഇനിയിപ്പോ പഴയ പോലെ രാവിലെ എഴുന്നേറ്റ് ആഹാരമൊക്കെ ഉണ്ടാക്കി വിടണം ജോലിക്ക് പോകണം ആ ഒരു തിരക്കില
അതെ അതെ അതെ അതെ പിന്നെ സമയം കിട്ടാറില്ല ഓരോ ദിവസം പെട്ടെന്ന് കഴിഞ്ഞുപോകും
ത് പിന്നെ ഓണമായി ഓണം വരണം അ അടുത്ത വെക്കേഷൻ ആണെന്നു
ആഹ് അത് കണ്ണടച്ച് തൊറക്കുന്നതിന് മുമ്പ് ഓണവായി.
ഇപ്പ ഇതാന്ന് പറഞ്ഞാല്
അതേ പെട്ടെന്നല്ലേ വർഷങ്ങള് കഴിഞ്ഞ് പോകുന്നത് വലിയ പെരുന്നാൾ കഴിഞ്ഞ് ഉം ഉം
ഇപ്പെല്ലാം വേഗം വേഗം കഴിയിന്നു സ്കൂളിൽ പിള്ളേ ഇതാവുന്നത് സ്കു ക്ലാസ് ഓരോന്ന് കഴിയുമ്പോഴാണ് നമ്മളറിയുന്നത് പിള്ളേര് വലു
ആഹ് മ മക്കള് ഇതാ ഇത്രയും വർഷമായി അവർക്ക് ഇത്രയും പ്രാ യവായിന്നും
ഓരോ ക്ലാസ്സ് ചെല്ലുമ്പോ പിന്നെ ഓരോരോ കാര്യങ്ങളാണ്ല്ലേ എല്ലാ അത് നോക്ക ക്ണം ഇത് നോക്കണം അത് ചെയ്യണം പുതിയ പുതിയ ഓരോ വർഷ മോരോ പഠിക്കുന്ന കാര്യങ്ങൾക്കാണേലും വ്യത്യാസ മാണല്ലോ അപ്പം നമ്മള് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഉം ആണല്ലേ ആ പുതിയ പുതിയ സിലവറോക്കെ ആഡ് ചെയ്ത് വന്ന് കാണും അല്ലേ?
ആ അതെ അതെ അപ്പപിന്നെ ഇവ ഇവര് ഏതാ കഴിഞ്ഞ പ്രാവശ്യ അവരുടെ സിലബസ് മാറ്റവായിരുന്നു
പൂട്ടിയാക്ക ഉണ്ടെന്ന് തോന്നല്ലേ ആ ആ അത് അ മുമ്പേ പണ്ടൊക്കെ സ്കൂളുകളിലാണെങ്കി പിന്നെ നമ്മള് ബുക്കൊക്ക് നേരത്തെ മേടിച്ചു വെക്കും അത
ആ ഇപ്പ പിന്നെ കറക്റ്റായിട്ട് നേരത്തെ ടെസ്റ്റ് എല്ലാം കിട്ടുവല്ലോ
ആ അതുകൊണ്ട് പിന്നെ നല്ല കാര് ഉം ഉം
ആ ഓ ശരിയെടന്നാ ആ ആ